ഹലോ കേക്ക്ണില്ലേ? ആഹ് കേക്കണ്ട് കേക്കുന്നുണ്ട് അയിനിപ്പോ എന്താ വേണ്ടേ
എന്തൊക്കെയ്ണ്ട് വർത്താന?
ആഹ് അങ്ങനെ പോകുന്നു
ഉം ഉം സുഖന്നേ. ഇങ്ങനെ പോൺണ്ട്. ചായൊക്കെ കുടിച്ച്. ഏഹ് പണികളൊക്കെ തീർന്നോ?
പണി. ആഹ് ഞാനിന്ന് കൊറച്ച് വീടൊക്കെ വൃത്തിയാക്കി കൊറച്ച് ആഹ് ചോറെല്ലാം വെക്കണം
ആഹ് എന്താ ചെയ്യ്ണേ? എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യ്ണ്ടോ?
ആഹ് വർക്ക് ചെയ്യുന്നുണ്ട്
ഏഹ് എന്ത് വർക്കാ?
ആഹ് അത് വയറ് കൊറയുന്ന ബെൽറ്റ്
ആഹ് ആഹ്
അത് ഇണ്ടാക്കുന്ന കമ്പനി
ഏഹ് അത് എങ്ങനെ അവിടെ എടുത്താണോ?
ആഹ് ബസ്സിന് പോണം ഇരുവത് മിനിറ്റ്. ഉം അതെ. ആഹ് ഇന്ന് ആഹ് ആണല്ലേ. അതുകൊണ്ട് വീട്ടിലെ കൊറച്ച് പണി ഉം
മേരേജഴിഞ്ഞതാ?
അല്ലല്ല
ഉം
ഉം
ഉം ഫുഡൊക്ക ആയോ
ഇന്നിപ്പോ പപ്പ പള്ളിയിൽ പോയിട്ടുണ്ട് ആഹ് ഇപ്പോൾ ഇനിപ്പം അവര് വിളിച്ചിട്ട് ചോദിക്കണം ചോറ് വെക്കണോ വേണ്ടിയോന്നുള്ളത്
ആഹ് ആഹ്
ആഹ് ചിലപ്പം പറയും ഏഹ് അവര് പറയുംവേണ്ട ബിരിയാണി ആകാന് അയിനോണ്ട് ഞാൻ അവര് ടൗണിലൊക്കെ പോവുവാണെങ്കിൽ ലേറ്റ് ആകും അപ്പൊ അങ്ങനെയാണെങ്കിൽ വാങ്ങും അല്ലെങ്കില് ബിരിയാണി പപ്പ ഉണ്ടാക്കും പപ്പ ബിരിയാണി അങ്ങനത്തെ സാധനമൊക്കെ ഇണ്ടാക്കും
ഏഹ് ആഹ്
അപ്പൊ അതുണ്ടാ ഉം അപ്പൊ അങ്ങനെയാണ് ഞാൻ വിളിച്ചു വെറുതെ ചോദിക്കും വെറുതെ ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും ഓള് ചോറ് വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബിരിയാണിൽ വേണ്ടാന്ന് പറയും അയിനോട് ഞാൻ ആദ്യ ചോദിക്കും ബിരിയാണി ആഹ് എന്തോട് അവരോട് ആദ്യേ ചോദിക്കും അവർ അപ്പ ആഹ് ഇതെന്താ എന്നും എല്ലാ ഞായറാഴ്ച അതോ നീ ചോറ് വച്ചോന്ന് പറയും
ഏഹ്
വേറെ അങ്ങനെയിരിക്കും ഉം
പപ്പക്ക് എന്താ വർക്ക് വെക്കണ പണിയാ
അല്ലല്ല പ പക്ഷെപ്പ ഇങ്ങനെ ഞായറാഴ്ച അവധി ദിവസങ്ങളാവുമ്പോൾ പപ്പന്റെ ഡ്യൂട്ടിയാണ് അതായത് ബിരിയാണി ബാക്കി ചോറൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ തന്നെ മമ്മി ഞാനും കൂടി ആഹ് പിന്നെ ഇറച്ചിക്കറി ആണെങ്കിലും പപ്പന്റെ മമ്മീന്ന് വെച്ചാൽ സാധാരണ മീൻകറി പച്ചക്ക കറി അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുവേ
ആഹ് അപ്പൊ ആഹ് അപ്പൊ പപ്പ നല്ല കുക്കിങ്ങല്ലേ
ആഹ് അതുകൊണ്ട് ഞായറാഴ്ച നല്ല എന്തെങ്കിലൊക്കെ വൈകുന്നേം ആകുമ്പോ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാവും
ആഹ് ആഹ്
ഉം അത്കൊണ്ട് ഞായറാഴ്ച ദിവസം കുശലാ
ആഹ് എപ്പളാ വർക്കിന് എപ്പളാ പോല്
ഞാന് എനിക്ക് ഒമ്പത തൊട്ട്ട്ട് അഞ്ചര വരെ തിങ്ക തിങ്കൾ തൊട്ട് ശനി വരെ ആഹ് പിന്നെങ്ങനെ ഇന്ന് എന്തെങ്കിലും ഇന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പെരുന്നാളിന് ലീവ് കിട്ടി
ആഹ് അതെന്താ എങ്ങനെ ഗവൺമെന്റിന്റെ അങ്ങനെ കമ്പനിയാ
അങ്ങനൊന്നല്ല ഞാൻ ചോദിച്ചു സാറിനോട് പെരുന്നാളിന് ലീവുണ്ടോ ചെയ്യിച്ച് ആപ്പോ സാറ് ചോദിച്ച് എന്താ പറയുക നിനക്കെന്തിനാണ് ലീവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് നമുക്ക് ജാതിയില്ല മതം ഇല്ലാന്ന് പറഞ്ഞ്
ആഹ്
ആലോചിക്കട്ടെ പറഞ്ഞ് എന്നിട്ട് പിന്നെ
ഏഹ് കൊറെ പേരുണ്ടോ വർക്ക് ചെയ്യാന്
ഇല്ല അവിടെ ഈ ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്ക പിന്നെ സാറ് ഇടക്ക് വരും പിന്നെ ഈ പെയിൻ്റ് ആവുന്നനുസരിച്ചിട്ട് ഇതടിക്കാൻ വേണ്ടിയിട്ട് ആൾ വരും അടിക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ആഹ് അവർ വന്നിട്ട് അത് ചെയ്തിട്ട് പോവും അങ്ങനെ
ഉം അതെങ്ങനെ എങ്ങനങ്ങനെ അതിന്റെ സെയിൽ ചെയ്യണാണോ അതോ അതിന്റെ ഓഫീസാ
അത് ആ അത്ന്ന് വെച്ച കഴിഞ്ഞാൽ വേണ്ടവര് വിളിച്ചിട്ട് ഏഹ് അവരെ അളവടുക്കാം അവരളവെടുത്തിട്ട് അവർക്ക് ണ്ടാക്കി കൊടുക്കും. അങ്ങനെ. ആഹ് ഇപ്പം ആഹ് ഓരോരുത്തർ ക്കായ്റ്റാണ് ഇനിയിപ്പം ഏഹ് അല്ലാണ്ട് ഓസ്പി
ട്ട് ണ്ടോ
ആഹ് ഓൺലൈനായിറ്റന്നെ അയക്ക്യാ.
എഹ്
ഉം പോസ്റ്റ് ഓഫീസ് വഴി
ആഹ് ആഹ്
അപ്പ അങ്ങനേണ്. സൺഡെ മാത്രൊള്ളു ലീവ്? അത് ആഹ് സൺഡേ മാത്രാണ് മെയിനായിട്ട് ലീവ് ഇള്ളെ. പിന്നെ ഇപ്പറഞ്ഞ മാതിരി എന്തെങ്കിലൊക്കെ ആഘോഷം ഉണ്ടാവുമ്പം
ആഹ് ആഹ്
ഇനിയിപ്പം ഓണ ഒക്കെ ആയിരിക്കും.
ആഹ്
ഉം
പിന്നെ എന്തെങ്കിലും എത്ര വെരെ പഠിച്ച്?
ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏഹ് പിന്നെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിച്ച് അങ്ങനെ. അങ്ങനെ പിന്നെ അയ്ന് ശേഷം വർക്കിന് കയറിയതാ.
എഹ് എഹ്
ഉം അതെ
ഉം എന്തെങ്കി ട്രിപ്പൊ അങ്ങൻ എന്തെങ്കിലൊക്കെ പോവോ? ഒയിവ്ണ്ടാവോ? ട്രിപ്പ് ഒക്കെ പോവേണ്ടോയ്ച്ചാ
കഴിഞ്ഞ ഇതിന് ഇപ്പ സ്കൂള് പൂട്ടിയ ടൈമില് അത് ചേച്ചീന്റെ മക്കളൊക്കെ അപ്പൊ മോന് സ്കൂള് പൂട്ടണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പു പൂ ട്ട്യപ്പം നമ്മളെല്ലാരും കൂടി ഒന്ന് പോയി.
ആഹ്
ആഹ് അത് വന്ന് അത് ഞാൻ ലീവ് എടുത്തതാണ് ഇപ്പർഞ്ഞായിരി തന്നെ സാറിനോട് പർന് ഏഹ് സാറ് ഒരു ലീവ് തന്ന്.
ഉം അ അല്ലാ ഈ മാസത്തിൽ ഇത്ര ലീവ് അർഞ് അങ്ങനെണ്ടോ
ആഹ് രണ്ട് ലീവ് അതിന് ഒന്ന് ഞാന് പിരീഡ്സാവുമ്പം എന്തായാലും എടുക്കും
ആഹ്
ഏഹ് പിന്നെ ഒന്ന് ഏഹ് മാത്രാണ് ഇങ്ങനെ എന്തെലും ഏഹ്
പരിപാടിക്കൊകെ ആഹ് അപ്പൊ അങ്ങനെ ആഹ് ലീവ് ഇട്ക്കാണെങ്കി സാലറിക്കെ കട്ടെയ്യോ?
ഈ രണ്ടുസ്തത് കട്ടെയ്യൂല്ല. അയിന് കൂടുതൽ എടുത്തിട്ടുണ്ടെ കട്ട് ആവും. ഉം
ഏഹ്
ഇതുവരെ ഞാന് രണ്ട് വട്ടാണ് അങ്ങനെ രണ്ട് കൂടുതല് എടുത്തിട്ടുള്ളത്. രണ്ട് റാശ്യം. ഒരു റാശ്യം അസു ഇൻക്ക് ഇങ്ങനെ വയറ് വേദന ഭയങ്കര വയറുവേദന ആയിറ്റ്ണ്ടേര്ന്നു. അപ്പ ഛർദി എന്തോ അങ്ങനെ അന്നെന്തോ ഫുഡ് പോയ്സൺ പോലെ അന്നെന്തോ ഇതായിറ്റ് അപ്പം ലീവ് എടുത്തീര്ന്നു. പനിക്കൊക്കെ ചെയ്തിന്. അന്ന് ലീവ് എട്ത്ത്ണ്ടേനു. പിന്നെ ഞങൾ പിന്നെ എറണാകുളത്ത് പോയിന്നു. അപ്പം അങ്ങനെ ലീവ് എട് ത്ത് അതിന് പൈസ മറ്റേന്റെ അസുഖം ആയപ്പോ കട്ട് ചെയ്ത് കട്ട് ചെയ്യുംന്നൊക്കെ പറഞ്ഞ് പക്ഷെ കട്ട് ചെയ്തിട്ടില്ലേനു മറ്റേന് കട്ടെയ്ത് എറണാകുൾത്ത് പോയേന്. അത് ഞാൻ എന്താ പറയാ വേഗ അത് സാറിയാര്ച്ച് അന്നന്നെ എത്തുംന്ന് അപ്പം ഞാൻ പർഞ് അന്ന് അന്ന് ഇൻക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ പർഞ് സർ വന്നി ഇപ്പ കെ വന്നിട്ടേയുള്ളു. അപ്പം സാറ് പർഞ് വേ അയ്നിപ്പം എന്താ പത്ത് പതിനൊന്ന് മണിയായാലും ഇങ്ങട്ട് എത്തിക്കോന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഭയങ്കര തലവേദന കാല് വേദനാ നൊക്കെ പർ അങ്ങനെ അത്പ്പെതാ ഞങ്ങള് എന്താ പറയാ കട്ട് ചെയ്യും പൈസ എന്താ എന്തായാലും കട്ട് ചെയ്യുന്ന് പറഞ്ഞു. ഞൻ പറഞ്ഞു ആയിക്കോട്ടെന്നറഞ്ഞു ഉം ഏഹ് സാറ് ആഹ് സാറ് പറയും എങ്ങനെയെങ്കിലും കെട്ടിക്കോ ഇപ്പൊ എന്താണ് പെൺകുട്ടിയല്ലേ? ആഹ് പെൺകുട്ടികളൊക്കെ ഇപ്പോ എത്ര ഇങ്ങനെ രാത്രി ഒക്കെ അന്നന്നെ രാത്രിന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിട്ട്. ഒറ്റയ്ക്ക് ഇവര് വരണ്ട ഒറ്റയ്ക്ക് നീ പോന്നോ ഏഹ് ഇപ്പോ സ്റ്റേഷ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സേഫ് ആണ് പെൺകുട്ടികൾക്കൊക്കെ ഒരു കൊഴപ്പോല്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ എന്റെ വീട്ടിന്ന് അങ്ങനെ വിടൊന്നുല്ല. രാത്രി അപ്പൊ അവരും കൂടി വരണം അങ്ങനെ ഭയങ്കര. അപ്പ ഞാൻ പറഞ്ഞില്ല എന്തായാലും ഞാൻ രാവിലെ വരാൻ പറ്റൂല സഹസനം.
ആഹ് എന്റെ ഷോപ്പില് തെരക്ക്‌ തെരക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാവോ?
തെ എന്താ എന്തായാലും വിളിച്ചിട്ടേ വരൊള്ളൂ ഏഹ് അതെന്ന് വച്ച. പക്ഷേ അളവ് എടുക്കാൻ വരുന്നവർ മാത്രമേ ഇത് വരുള്ളൂ ഇങ്ങോട്ട് വന്ന് വാങ്ങൊള്ളൂ അല്ലാതെ നമ്മെള് ഓൺലൈൻ ആയിട്ടാണല്ലോ അപ്പോൾ അളവെടുക്കാൻ വേണ്ടി ഞാനാണ് അളവെടുത്ത് കൊടുക്ക. അപ്പൊ എന്തായാലും എനി എന്നെ വിളിക്കൊള്ളൂ അപ്പൊ എനി ഏഹ് എന്നെ ആ ടൈമില് ആരും വിളിച്ചിട്ടുല്ല അതുകൊണ്ട് ഇനിപ്പോ വിളിച്ചാൽ തന്നെ. ഏഹ് ശനിയായ്ചത്തേക്ക് അങ്ങനെ എനിക്ക് എന്റെ ടൈമും കൂടെ നോക്കി എനിക്ക് പറയും ചെയ്യാം. അപ്പം ഇൻക്കത് ഒറപ്പായിനു ഓര് അന്ന് വരില്ല ആരും വരാനില്ലാന്ന് അതു കൊണ്ടാ ഞാൻ പിന്നെ ഇതില് പറഞ്ഞത് ആഹ്
ഉം
പിന്നെന്ന് മഴയ്ണ്ടോ?
മഴ ഇണ്ടായിനി രാവിലെ ഇണ്ടായിനിം പിന്നെപ്പം വെയിലായിണ് അവിടെ ഉം
പെയ്ത് ഞാനിന്ന് കത്തിക്കാനൊക്കെണ്ടായിരുന്നു അപ്പൊ ഞാൻ കത്തിക്കൊക്കെ ചെയ്തു അന്നേരം എനിക്ക് മ ടിച്ചിരിക്കയ്നു അപ്പൊ ഞാൻ മനസ്സിലാരോ ങ്ങനെ പറഞ്ഞ് വേഗം കത്തിചോ അല്ലെങ്കിൽ മഴ പെയ്താലോന്ന് ഹ് കൂട്ടി വെച്ചാലെ എലിയൊക്കെ വരാണെങ്കിയെ
ആഹ് ആഹ് ഇവിടെപ്പ വെയില രാവിലെ നല്ല മഴേനി പിന്നെ പോയി.
ഇന്നാ ഇതപ്പോ ഒന്ന് പെയ്തു അപ്പൊ ഞാൻ വെച്ച് മ ഭാഗ്യത്തിനാനൊക്കെ കത്തിച് കഴിഞ്ഞ്. എല്ലാം കഴിഞ്ഞ് അപ്പണ്ട് മഴ പെയ്ത് അല്ലെങ്കിൽ ഇന്നും. കൂട്ടിയിട്ട് എലിന്റെ കൂടെ പാമ്പും വരുവാണ്.
ആഹ് ആഹ് ഇപ്പൊ ഇങ്ങനെ ചൂടൊക്കെ ആയോണ്ട് പാമ്പൊക്കെണ്ട്ല്ലേ എല്ലോട്ത്തും.
ആഹ് അപ്പൊ ഇത് ചേരവിടെങ്ങനെ ഇണ്ടാവല്ണ്ട്. അവിടെ ഇങ്ങനെ പൊറമേയൊക്കെ ഇപ്പൊ പിന്നെ അങ്ങനെ അധികം കാണില്ല എന്നാലും പറയാം. പറ്റുലല്ലോ? ആഹ് എലി ഉണ്ടാവുന്നടുത്ത് ആഹ് ശരി